ഹലോ
ആഹ എന്തൊക്കെയുണ്ട്.
ഓ നല്ലെ വിശേഷം ഇങ്ങു? ണ്ട് സുഖമാണോ
ആഹ് അ സുഖാ സുഖാ സുഖാ എന്താഎട്ക് ന്നേ
ഇപ്പ ഇവിടെ ഇരിക്യുന്നു
ആഹഹാ ആ ആഹ കുഞ്ഞൊക്കെ ഉണ്ടോ?
ആ ഉൻണ്ടുണ്ട്
ആഹഹാ ആആ എന്തെടുക്ക്ന്ന് പിള്ളേര്
ഒരു കുഞ്ഞോ ഒള്ളൂ
ആഹ ആഹ ആഹ ആഹ ആഹ കുഞ്ഞി മൂന്ന് മാസം പ്രായൊണ്ട്
ആഹ് ആ മൂന്ന്
ആഹ ആ ആ ആ ആ ആ ആഹ് പിന്നെ എന്തൊരു എന്ന് എന്തു ചായ കുടിയില്ല വൈകിട്ട് പിന്നേ ഞങ്ങളിങ്ങനെ ഇരിക്യുന്നു ചേട്ടോണ്ട് ചേട്ടൻ ജോലികയിഞ്ഞു വന്ന് പിന്നെ ഞാനും ഉണ്ട് ഞാനിങ്ങനെ ടി. വി കണ്ടോണ്ടിരിക്കുവായിരുന്നു.
അ അ
ആ അവിടെ എന്തെടുക്ക്ന്ന്
ഇവിടെ ഞാൻ അവിടെങ്ങനെ ഇരിക്യുന്നു
ആഹ ആ ആവൈകിട്ട് ചായയൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു
ആ ചായക്കുട്ച്ച് ആ ഇന്തേ സ്പെഷ്യലി ഉച്ചയ്ക്കി
ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു
ഉമ്
മ് അവിടെയോ
ഇവടെ! ചൂടാ ചൂടാ കിട്ടിയർന്നെ അപ്പൊ ചൂടാ കറി വെച്ച് വർത്ത് പിന്നെ സാമ്പാറും വച്ചായിരുന്നു രാവിലെ ഇഡ്ഡലിസാമ്പാറു ആയിരുന്നുപ്പ സാമ്പാറുണ്ടായിരുന്നു അങ്ങനെ ഉ കുഞ്ഞ് ഉറങ്ങിയോ പാലടിച്
ആ ആ തുടെ തേങ്ങ അരച്ചാണോ
ആഹ ചൂട തേങ്ങര വെച്ചല്ല ചൂടാ മുളക് കിട്ട് മുളകറി വെച്ച് ഉ ചൂട കപ്പയുമായിട്ട് ചൂട കുഴച്ച് കഴിക്കാനൊക്കെ ഇഷ്ട കപ്പയുമായിട്ട് മീൻ കുഴയ്ക്കുവ നിങ്ങള്
ഇല്ല അതെങ്ങനെ
അങ്ങനെ ചേർത്തിട്ടില്ലല്ലേ കപ്പ സാധാ മഞ്ഞ മഞ്ഞക്കക്ക് ഇടത്തോളല്ലേ ഇങ്ങളെ
ആഹ ആഹ
ഇത് കപ്പ ഞങ്ങളൊക്കെ ചെയ്യുന്ന അറയോ ഇ പയല കി കിവാണെങ്കിലും മത്തി എളപ്പ ചെയ്യത്തില്ല ചൂട കിട്ടുമ്പഴ ചൂട് പിന്നെ സപേററ്റ് വേവിക്കും മീൻ വേവിച്ചിട്ട് നമ്മള് തേങ്ങാ കറി അരക്കത്തില്ലേ ആഹ അത് അരച്ചു മാറ്റ എന്നിട്ട് മീൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിന്റെ മള്ള് തണു അ തന്നെ മള്ു മാറ്റം ന്നിട്ട് ചീനി
ഉം
ചീ കപ്പ വേവിച്ചിട്ട് ആ കപ്പ ഈതിലോട്ട് ഇട്ട് അരപ്പൂ ഇട്ടിട്ട് അടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് യും നല്ല അടിപൊളിയായിട്ട് നല്ല പായസം പോലെ മിക്സ് െയ്യും പക്ഷെ അത് കഴി നല്ല ടേസ്റ്റ് പി പിള്ളേർക്കൊക്കെ നല്ല ഹ നല്ലതാ കൊടുക്ക
ഉം പറഞ്ഞപ്പോ പറ പറഞ്ഞപ്പോ തന്നെ വായിൽവെള്ള വന്ന്
ഉം ഇതൊന്ന് ഒന്ന് ചെയ്ത് നോക് അൽ അലയാണ് നല്ല ബെസ്റ്റ് നല്ലത് അലയ ചൂടയും നല്ലതാ പിന്നെ ആ ചേട്ടൻ്റെ അമ്മയ്ക്കെ അത് ഇവരക്കൊക്കെ കൃഷിയുണ്ട് ഈ വ വിടിന്റെ വാതയ്ക്കൊക്കെ ചീ ക കപ്പ നട്ടിട്ട് ഇതുപോലെ ഇപ്പോ ഒരാ ളുണ്ടെങ്കിൽ പോലും അത് ഒരു മൂഡ് തുോരന്ന് എടുക്കാ അതലൊന്ന് അങ്ങനെയൊക്കെ എടുക്കു ഇപ്പ പക്ഷെ നല്ല കപ്പ കിട്ടാനില്ല ഇപ്പൊ ഞങ്ങരു രണ്ട് മൂന്ന് സ് അ ദിവസം മേടിച്ച കപ്പ എല്ലാം ഒരുമാതിരി കരിക്ക് വേവാത്ത കപ്പ അതിന്റെ കപ്പ സീസൺ വരുന്ന കപ്പ മേടിക്കുന്നത് നല്ല കപ്പയാ ഇത് ഒരുമാതിരി വെള്ളം പോലെ കരിക്ക് പോലെരിക്കുന്ന കപ്പ അതാകുമ്പോൾ നമുക്ക് നല്ല കപ്പ കിട്ടും നല്ല കപ്പകിട്ടുമ്പോ അ ജസ്റ്റ് ഒന്ന് പുഴുകി നോക്കുമ്പോ അറിയൻ പറ്റും നല്ല വേവുന്ന കപ്പയാണോ ല്ലാത്ത കപ്പയാണോ എന്നെ അപ്പൊ നല്ല വേവുന്ന കപ്പയാണെങ്കിൽ ഇതുപോലെ മീനുമായിട്ടിട്ട് പരട്ടി മീൻ മീൻ കറിക്കരക്കത്തില്ലെനമ്മള് കൊച്ചുള്ളിയും ആ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപൊടി ഇട്ട് അ മീൻ കറിക്ക് അര അരക്കത്തില്ലേ അരപ്പ് ആ അരപ്പ് ഉപലെ മാറ്റി വെച്ചിട്ട് മീൻ വേവിച്ചിട്ട് ഈ ചീനി വേ ചിരി വേവിച്ചിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് കപ്പയും മീനും ആ അരപ്പും കൂടി ഇട്ട് ഇളക്കി കുറച്ചേരം ഏ. തീയിൽ വേവിച്ചാൽ മതിനല്ല ടേസ്റ്റാ വേറൊന്നും ചെയ്യണ്ട കടുക് പൊട്ടിച്ചൊ ഒഴി ഒന്നും വേണ്ട ഇത് ഇങ്ങനെ ചെയ്ത പിന്നെ ഞങ്ങള്ൾ ചെയ്ത പറ്പ മുള മീൻ നല്ല ഫ്രഷ് മീണ്ടിട്ടുണ്ടെ മുളക് കയറി പണ്ടെന്ന് നമുക്ക് ഫ്രിഡ്ജ് ഇല്ലായിരുന്നല്ലോ അപ്പം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇല്ലാത്ത പക്ഷെ നമ്മള് ഞങ്ങളടെ എന്റെ അച്ഛനൊക്കെ ബോട്ടി പോകുന്നേയാ ബോട്ടിൽന്ന് വരുമ്പോത്തേക്കും മീൻ കൊണ്ടുവരുമ്പോ ഇതുപോലെ ആ മീൻ വെട്ടി തേച്ച്കഴുവി അപ്പ തന്നെ കറി വെക്കും കറി വെച്ച് വെക്കും നല്ല കുടംപൊളിയൊക്കെ ഇട്ട് കറി വെ വെക്കും പിന്നെ പിറ്റേ ദിവസം അത് ചീത്തയാവത്തില്ല പിറ്റേ ദിവസം ഒന്ന് തെ മൺചട്ടി വെക്കുന്ന കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റുവാ അതുപോലെ ചീനി കപ്പ കപ്പ മേടിച്ചിട്ട് മഞ്ഞക്ക് മഞ്ഞക്ക് പെരട്ടി മ സാദാ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ചീനി വേവിച്ച് മാറ്റിവെച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉള്ളിയും മുളകും പിന്നെ വെളുത്തുള്ളിയും കുട നമ്മുടെ കടുവ് കടുവിട്ട്‌ വറുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അതൊരു മിക്സ് ഇതുപോലെ ആക്കിട്ട് ഈ ചീനയിലോട്ട് ഒഴിക്കണം അപ്പൊ ഒരു മഞ്ഞ കളർ കിട്ടും മഞ്ഞ കളറ് കിട്ടുമ്പോത്തേ അത് മഞ്ഞേ പോലെ കൊഴച്ച് തേങ്ങയൊനും ഞങ്ങൾ അങ്ങനെ എന്റെ അമ്മയൊക്കെ ചേർക്കും തേങ്ങ തേങ്ങ ചേ വേറൊര ടേസ്റ്റ് തേങ്ങ ചേർക്കാത്തേന് വേറൊരു ടേസ്റ്റ് അപ്പം അങ്ങനെ എടുക്കും എന്നിട്ട് മുളക് കറിയായിട്ട് കഴി ഞങ്ങ ഇവിടെൊക്കെയാണെങ്കില് ഈ വീട് പാല് കാച്ച് പെരവാസ്ത്തോലി ആ സമയത്ത് ഫങ്ങ്ഷൻ ഒക്കെ വെക്കത്തിലെ വീടിന്റെ വീടിന്റെ മാലയാഴ്ച്ചൊക്കെ വര്മ്പ തെയ്ക്കും നമ്മള് ഇവിടെ ചില ചിലര് കം പെമ് മീൻകറിം കൊടുക്കും ചിലര് ഫ്രൈഡ് റൈസ് പൊറോട്ട ചിക്കൻ കറി കൂടെ കപ്പ ചില വീടുകൾ നമ്മള് പാലാച്ചിന് പോകുമ്പോഴത്തേക്കും കപ്പ വേവത്തില്ല കരിക്ക് കപ്പ ആയിരിക്കും ചിലടത്ത് നല്ല ടേസ്റ്റാ ആയ ചില ഇടത്ത് പാൽക്കപ്പൊക്കെ കാണും പാൽക്കപ്പാ
പാൽക്കപ്പ അതെങ്ങനെയാ ഉണ്ടാക്കുന്നെ
പാൽക്കപ്പ പാൽക്കപ്പ ഞാൻ അങ്ങനെ ഉണ്ടാക്കിട്ടില്ല ഇത് സാധാ പ എന്തോന്ന് കപ്പ വേവിച്ചിട്ട് എന്തോന്ന് തേങ്ങാപ്പാൽ ഒഴിക്ക ക്കുന്നയാന്ന് തോന്നുന്നു എനിക്കറിയില്ല
ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ റെസിപ്പി എങ്ങനെയാന്ന് അറിയത്തില്ല
ആ റെസി പ്പി അറിയത്തില്ല പാൽക്കപ്പ ഇതുപോലെ തേങ്ങാപ്പാലൊഴിച്ച് ചെയ്യുന്ന ആന്ന് തോന്നുന്ന് അതുപോലെ കടുവും ഉള്ളിം മുളകും ഒക്കെ വാട്ടി കടുവും വറുത്ത്
ഉം
ഒഴിച്ച് വെക്കുന്നയാ എന്ത് കായലും കപ്പ കഴിക്കുവാണേക്കിൽ മീൻ കഴിക്കണമെന്നാ പറയു ന്ന
അതെ ഏ കപ്പ കപ്പണ്ടെങ്കി മീൻ വേണം കപ്പ ഉണ്ടെങ്കി മീൻ വേണം ഞാനാണെങ്കിലേ എനിക്കാണെങ്കിലും എനിക്ക് എനിക്കാണെങ്കില് കപ്പ ഇപ്പ മീന്ന് പറഞ്ഞ ഒത്തിരി ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് അതാണ് ഇന്റെ റെസിപ്പി പറഞ്ഞപ്പോ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒന്നൊഎന്ന്
ഈ മഴ സമയത്തുണ്ടല്ലോ ഈ കപ്പ നല്ല വേവുന്ന കപ്പ കപ്പയും കിട്ടി ഇപോലെ മീൻചാറും വെച്ച് പിന്നെ ക കട്ടൻ ചായ ഇട്ട് കുടിച്ചു നോക്കും പൊറത്ത് മഴ പെയ്യും നമ്മളിത് കഴിക്കും പക്ഷേ നല്ല ടേസ്റ്റാ
ഉം ഉം
അവിടെ ഹോൾസെയിൽ തരുവോ അമ്മയൊക്കെ ചെയ്യുവോ
ആഹ് ആഹ് കപ്പ അല്ലാതെ കപ്പ വേവിച്ചിട്ട് അല്ലാതെ മീൻകറിയും കൂട്ടി അങ്ങനെ
ആ
അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഞാൻ ആദ്യയിട്ട് കേൾക്കുവാ
എങ്ങനെ മീനു ആയിട്ടല്ലേ അതൊന്ന് അതൊന്ന് ചെയ്ത് നോക്കിക്കാ
ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ചീനി വേ
പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യത് വേറൊരു അതിന്റെ കാര്യമാണ് അത് ഏ എന്നാ ചേട്ടൻ നന്നെ ചെയ്തത് നല്ല ടേസ്റ്റ
ഉം ഉം
ഞാൻ ചെയ്വനക്ക പിന്നെ നമ്മൾ അതിന്റെ അകത്ത് ചെറിയ ഇങ്ങനെ ചെയ്തിട്ടെ
ആഹ്
അത് കപ്പ വേവിച്ച് മീൻ കറിക്ക് അരച്ച് എന്നട്ടെ മീനും വേവിച്ചെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ നമ്മള് ശകലം പുളിക്ക് വേണ്ടി വാളംപൊളിയില്ലേ വാളൻപുളി പിഴിഞ്ഞ് എന്റെ തൊഴിക്കും സാധാരണ നമ്മള് മുളക് കറിക്കി തോട്ടുപളിയാണ് ചേർക്കുന്നത് പക്ഷെ ഇതിന്റെകത്ത് ഞങ്ങള് വാളമ്പുളി ഇടും മളമ്പിളി പിഴിഞ്ഞ് കഴക്കൂ എന്നിട്ട് ഉപ്പ് ഇട്ട് വേവിച്ച് എടുക്കും അപ്പൊ അപ്പൊ ചോറാരും പിന്നെ ത്തില്ല ഈ സാധനം ഉണ്ടെങ്കിൽ ചോറ് തിന്നത്തില്ല
ഉം അതൊരു കാര്യം ചെയ്താൽ മതി ചോറിന്റെ ചോറിന്റെ കൂടെ ഇത് കൊടുത്താ മതി അപ്പൊ ചോറും പൊക്കോളും
ആഹ് ചോറും പോയ്ക്കോളും ഇതും പോയ്ക്കോളും
ഇത് അയ്ന്റെ കൂടെത്തേ പോയ്ക്കോളൂ ഞാനാണെങ്കിൽ എനിക്ക് ക്കണെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ ഞാന് ചോറവ്ട വച്ചിട്ട് മറ്റേത് മൊത്തം കഴിക്കും
മൊത്തം കഴിക്കു ആഹ് ആഹ് ഇത് ഇത് ഞങ്ങള് ങ് അമ്മ ചേട്ടന്റെ അമ്മയൊക്കെ എങ്ങനെ അറിയോ ചോറ് ത്തില്ല ഇത ആദ്യന്നെ ന്നിട്ട് ഈ ശകല ചോറ്ന്ന് എന്നാ രണ്ടും കാർബോ ഇത് തന്നെ പിന്നെ മീന്ള്ളെന്റെ ഒരു ഗുണം നമ്മള് പ്പ കഴിക്കണെ മീൻ കഴിക്കണെന്ന് പറയ്ണ ശരിയാ സത്യം പറഞ്ഞാ ഈ ചോറിന്റകത്തും കപ്പയുടെകത്തും ഒക്കെ ഒരേ കാർബോഹൈഡ്രേറ്റ് തന്നെ
ഉ
ആ തുന്നു പിന്നെ ചേമ്പ് ചേന അതൊക്കെ കഴിക്കണം അതൊക്കെ പുഴുങ്ങി കഴഞ്ഞ നമ്മുടെ ശരീരത്തിന് പണ്ടുള്ളവര് ഇതൊക്കെയല്ലേ കഴിച്ച് വളന്നിട്ടുള്ളത് പണ്ടുള്ളവർ ഇങ്ങനെ മന്തിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് എന്നുള്ളരു യ്യത്ത് കൃഷി ചെയ്യ
ക്ക് മന്തിയോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല ഞാൻ കഴിക്കാറില്ല
ആഹ് പ ഞങ്ങുടെ ഇവിടെ ഒരു മന്തിക്കടയുണ്ട് ഫേമസ് ആണെ അവിടെക്കെ ആൾക്കാര് മന്തി മേടിക്കാൻ
ഉം ഉം റേറ്റും എങ്ങനെ റേറ്റ് എങ്ങനെ റേറ്റും കൊറവാ
ആദ്യൊക്കെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി നാ
പ്പതങ്ങാണ്ടെ ഒള്ളൂ ഇപ്പം ഉം ഉം
ന്താ വെച്ചാല് ഗ്യാസിനൊക്കെ വില കൂടില്ലേ സിന എല്ലാം വല്ല കൂടി അക്കെ അ പക്ഷെ ഒരു കാര്യണ്ട് മന്തി കനലിലാണ് കറവിലാണ് ചെയ്യുന്നത് പക്ഷേ കാര്യം ഇല്ല എല്ലാത്തിനും വില കൂടുവല്ലേ ഇല്ല അത്തരം വില കൂടി കൂടി പോവല്ലേ
ഉം ഉം
അങ്ങനെ അപ്പൊ മന്തി നിങ്ങള് ഇല്ല ഇപ്പ മഴയില്ല എവിടെ ഉണ്ടോ?
ഇല്ലല്ല
ആഹ്
ഉച്ചക്ക് ഉച്ചക്ക് മഴ ഉണ്ടായിരുന്നോ?
ഉം മഴ ഇപ്പക്ക മഴ രാവിലെോട്ടേ മഴ ഇങ്ങനെ കറുത്ത് കേറി വന്നിട്ട് ഇരുൾടച്ചു വന്നപ്പോ മഴ പെയ്തു ആ മഴയ പെയ്യപ്പിക്കല്ല ഫുള്ള് പെയപ്പിക്കാതെ കാറ്റങ്ങ് അടിച്ചോണ്ട് പോയി അതാ മഴൊക്കങ്ങട്ടെന്നെ പോയി ആഹ ഇനി പ്പോ തുണിയൊന്നും കഴുകയില്ല ഇന്ന് കഴുകാന്ന് കരുതിയിരിന്ന പക്ഷെ തുണിയൊന്നും കഴിയാൻ പറ്റിയില്ല
ഉം ഉം കൂട്ടിയിട്ടിരിക്കുമ്പോഴും കൂട്ടിയിട്ടിരിക്കുന്നതും പാടല്ലേ
പാടാണ് ശരി എന്നാപിന്നെകെടാ ഉം ശരി ശരി